ഹലോ
ഹലോ
ക്ലിയറാകുന്നുണ്ടോ ആഹ ക്ലിയർ ആവുന്നുണ്ടോ ആഹ് എന്താ പരിപാടി ചായൊക്ക കുടിച്ചോ
ഏ നോമ്പാണ്
നോമ്പാണോ ആഹ് ഹോ
അതെപ്പഴാ കഴിച്ചേ പുലർച്ചക്കോ
പോൽച്ചക്ക എന്താവർത്താനം എണീച്ചൊ എല്ലാരും
ആഹ് കെടക്കുവാണ് ഉം മക്കളൊന്നും എഴുന്നേറ്റില്ല ഞാന് എഴുന്നേറ്റ് ഹസ്ബന്ഡ് ആഹ് ജോലിക്ക് പോയി
ഇന്ന് പിന്നെ മക്കൾക്ക് അവധി ആയതുകൊണ്ട് എഴുന്നേറ്റിട്ട് പണികളൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ചുമ്മാ ഇരിക്ക്യ
ആഹ്
പണിയെല്ലാം പയ്യൊക്കെ ചെയ്താൽ മതിയല്ലോ
ഉം
അവിടെ നേരത്തെ എഴുന്നേക്കുമോ എല്ലാവരും
ആഹ് ഇവിടെ നോമ്പ് ആയോണ്ട് ചായ ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ കൊറെ
ആഹ് ആഹ് ആഹ് ആഹ് എഴുന്നച്ചിട്ട് ഇപ്പൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ നല്ല വർത്താനം സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ഇവിടെയും സുഖം ആഹ്
ആഹ് പഠിത്തം കഴിഞ്ഞോ
പ്ലസ് റ്റുവിലാ
പ്ലസ് ടുന് ആണ് ആഹ് ആഹ് ആഹ് ഏത് വിഷയ എടുത്തിരിക്കണേ
കമ്പ്യൂട്ടർ കെമേഴ്സ്
ഉം എളുപ്പമുണ്ടോ പഠിക്കാൻ
ഓ
ആഹ്
ആരണ്ട് പ
ഈ വർഷം പ്ലസ് ടു ആയതല്ലേ ഉള്ളൂ
ആഹ്
വീട്ടില് ഞാനും, ഹസ്ബൻ്റും, രണ്ടു പിള്ളാരും
പിള്ളേർ എത്രയിലാ
പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിള്ളേർ ഒരാള് മൂത്തത് അഞ്ചില് കുഞ്ഞിത് രണ്ടില്
മ്മ്
അവിടെ വേറെ ആരൊക്കെയുണ്ട്
മ് ഇവിടെ ഞാന് ഉമ്മ വാപ്പ ഏട്ടൻ ഏട്ടത്തി അനിയത്തി
ആഹ് അനിയത്തി എത്രയിലാ
അനിയത്തി ഏഴ്
ഏഴിലോ
ഉം
ആഹ് ആഹ് പഠിക്കാൻ മിടുക്കിയാണോ അവള്
ളം
ഉം ടെൻതിൽ മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നോ
ഓ
ആഹ് ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ
പ്ലസ് റ്റു കഴിഞ്ഞിട്ട് സിവില്
സിഹെ ഉം വീട്ടിന്റെ അടുത്ത് തന്നെയാ പഠിക്കണതൊക്കെ ആഹ് ഹ് എത്ര മണി വരെ ക്ലാസ് ഉണ്ട് ഫുഡ് ഒക്കെ കൊണ്ടു പോണ്ടേ
ആഹ് ഫുഡ് കൊണ്ടു പോകും
ഇയാൾക്ക് ഇഷ്ടം ഉള്ള ഫുഡ് ഏതാ
മന്തി മന്തി മന്തി
മന്തിയാണ് എല്ലാവർക്കും വേണ്ടുള്ളത്
ഹ്മ്മ്
ഇവിടെ മക്കളോട് ചോയ്ച്ചാലും പറയും മന്തി ഫുഡ്ഴിക്കാൻ പോകലുണ്ടോ
ഓ
എ കൂട്ടുകാരോപ്പോ എ ഫാമിലി ആയിട്ട് പുറത്ത് പോകറുണ്ടോ?
ആ എടുക്കോഎണ്ട്
ആ ആ
ഞാന് വീഡിയോ എഡിറ്ററാണ് അപ്പൊ വർക്ക് നിങ്ങക്ക് എന്തേ ചെയ്യേണ്ടി പറഞ്ഞാതി
സെറ്റ് ചെയ്യാം പറയാം.
ഹ്മ്മ്
ഉം
മെസ്സേജ നമ്പർ സേവാക്കി വച്ചാളി
ആ മെസ്സേജ് അയച്ചോളാം. ആ അല്ല വീടിന്റെ വർക്കൊക്കെ ചെയ്യാൻ പോവുല്ലേ
ആ
ർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ
ഓ വീഡിയോ എടുക്കുമ്പോ എഡിറ്റ് ചെയ്ത് കൊടുക്കും
അതെ ആഹ് കല്യാണങ്ങളുടെയാ
ആഹ് എല്ലുട്ക്കും എല്ലാ ഇണ്ടല്ലോ
ആഹ് ആഹ് പഠിച്ചു അത് അത് പഠിക്ക്യണോ
അല്ല അത് ഞാൻ സ്വന്തായിട്ട് പഠിച്ചാണ്. പ്ലസ്ടു കയിഞ്ഞിട്ട് വേറെ കോഴസിന് പോണെന്നുണ്ട്
ആഹ്
ആഹ് ഇണ്ടെങ്കി ഇണ്ടെങ്കി വിളിക്കാ
ആഹ് വിളിക്ക. ഉം മെസ്സേജയിക്ക ന്തേലൊക്കെണ്ടെങ്കി ഉം പിന്നെന്താ പിന്നെന്താ ചായ കട്ടൻ ചായ കുടിച്ചു ഇനി ഫുഡ് ഉണ്ടാക്കണം ഉപ്മാവ് ഇണ്ടാക്കണം മക്കളിപ്പോ ഒരാൾ എഴുന്നേറ്റ് വന്നു കുഞ്ഞിത്. മക്കളരാൾ അഞ്ചിലും കുഞ്ഞത് രണ്ടിലും
ആഹ്
ഉം അപ ഇഞ്ഞ് കൊറ്ച്ച് പരിപാടി പണികളൊക്കെ ഉണ്ട്. ചായും കടിയൊക്കെ ഇണ്ടാക്കണം. അത് കഴിഞ്ഞ്കൊറ്ച്ച് പഠിപ്പിക്കാന്ണ്ട് പിന്നെ വൽതിന് ഇന്നത്തേന് പകരം നാളെ ക്ലാസ് ഇണ്ട് ശനിയാഴ്ച ഇണ്ടല്ലേ ആഹ് ഹാ ആഹ് കുഞ്ഞതിന് ഇല്ല. അപ്പൊ വൽത് ന് ഇണ്ട്. പോവാൻ മടിയൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ ആള് പോവാന്നും പറഞ്ഞോണ്ടിരിക്ക്ണ്ട്. ഉംഹും ഹും ഞാൻ പോണ്ടാന്ന് പറ്ഞ്ഞിട്ട് ആള് കേക്കുന്നില്ല. ഞാൻ പൊയ്ക്കോളാന്ന് പിന്നെന്താ ചേട്ടന് മക്കളായോ
ഇല്ലല്ല. ഡിഗ്രി പഠിച്ചോണ്ടിരിക്കാ തേർഡ് ഇയർ
എന്ത് എന്തനാ
ഡിഗ്രി തേഡ്ഇയർ
ഡിഗ്രിയോ
ആഹ്
ആഹ് ചേട്ടൻ ചേട്ടത്തിന്ന് പറ്ഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാന്ന്.
ഉം
ആഹ് ചേട്ടനും ചേച്ചിയാണല്ലേ?
ആഹ്.
ആഹ് ആഹ് ഉം ചേച്ചിക്കെന്ത്യ്യണേ?
ചേച്ചി ഡിഗ്രി സെക്കൻഡിയർ.
അതെ. ഇങ്ങള് നാല് മക്കളല്ലേ?
ആണ്
ഇങ്ങനെ വീട്ടിലഡ്യോക്കെ ഇണ്ട എ ല്ലാവരും കൂടെ?
ഉം
ഉം.
അട്ടിക്കെ വേണ്ട നല്ല രസം ഇണ്ടാവൊല്ലൊ ലേ.
പിന്നെ.
ഫാമിലി പരിപാട്യോക്കെ മാണം.
അഹ് വേണം അതാ രസൊള്ളു. പിന്നീട് ചേച്ചിടി അനീത്രക്ക കല്യാണോക്കെ കഴിഞ് പോവുമ്പോ നമ്മളതൊക്കെ ആലോചിക്കണം.
ഉം അട മയെ.
മഴയില്ലടാ ഇവടെപ്പൊ കൊറെയി മഴ പെയ്തിട്ട്. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് പോവുന്നല്ലാണ്ട് കാര്യായിട്ട് മഴയൊന്നുല്ല അവിടെ.
ഇവിടെ മയെണ്ട് രാവിലെ പെയ്തി നി
ആണോ ആഹ് അഹ് ഉം വിടെ ഇനിപ്പോ വെള്ളത്തിനൊക്കെ ശാമാവുന്ന തോന്നണെ. പൊതുവേപ്പൊ മഴകൊറവല്ലേ എന്തോ.
കൊറച്ച് വള്ളം ഇവട്ന്നെരാ.
ആഹ് നല്ലാര്യം. ഞങ്ങള് ബക്കറ്റും കയറൊക്ക ആയിട്ട് കൊടൊക്കെ അയിട്ട് അങ്ങോട്ട് വന്നേക്കാം.
ഉം
കെണറുണ്ടവടെ?
ഏഹ് കെണറേള്ളൂ.
ആഹ്.
അവടെ റേണറില്ല.
ഇവിടെ കെണറ്ണ്ട് വേനൽ ക്കാ ലത്ത് വറ്റൊന്നുല്ല വറ്റാറില്ല. ഇനിഇപ്പ ങ്ങനെന്നറിയില്ല.
കെണറ്ണ്ട്, പാടണ്ട്, കൊളണ്ട്, പയണ്ട്, തോട്ണ്ട്.
ആഹാ. നല്ല വൈബായിരിക്കൂ ല്ലോ.
ഓഹ് പശേ കൊള യൂസ്യ്യാറില്ല കേടന്ന
ആഹ് ഹ ആരുപ്പങ്ങനെ കുളത്തിനൊന്നും പൊ കുളത്തക്കൊന്നും പോവാതോ ണ്ടാരിക്കുംല്ലേ? ഉം ഉം. എൻറെ വീട്ടിലായിരുന്ന സമയത്ത ങ്ങനെ അവടെ പാടം കൊളക്കെ ഇള്ളര്. സ്ഥല.
ആതു വോയ്‌ണ്ടോ?
വെക്കേഷനില് പോയി വെക്കേഷന് രണ്ടു മാസവടെ തന്നെയാ.
ഏഹ്.
ഉം. കൊറച്ച് ലോങ്ങായതുകൊണ്ട്. ഇങ്ങനെ ഈ വെക്കേഷൻ സമയത്താ കൂടുതലും പോണേ ഓണത്തിന്റെ ക്രിസ്മസിന്റെ. ആഹ് വല്യവതിക്ക്.
റേ ജില്യ മാറ്ണ്ടോ?
ആഹ് ഞാനിവ്ടെ ഇടുക്യാ.
ഉം
ഉം അത് പാലക്കാട്
ആഗ്
അപ്പൊ വെക്കേഷൻലാ കൂടുതലും പോണെ
ഞങ്ങളക്കെടുത്തന്നെല്ലേ
ഏഹ്
ഞങ്ങളടുത്താണന്ന് പറിയ
മലപ്പുറം തൃശ്ശൂര്
മലപ്പുറം
ആഹ് മലപ്പുറതാര് ഭയങ്കര സ്നേഹള്ളോരാ
യെസ്
ഉം തൂതയൊക്കെയ്ടുത്താണോ തൂതാ അറിയോ
അല്ലല്ല തൂവി നടുത്തല്ല അറ്റത്താ
അറ്റത്താ ഉം എന്തോ ഉം പിന്നെന്താ ആഹ് അവിടെ പൂരം വേല ഒക്കെ ആഘോഷിക്കാറില്ലേ പൂരം ഒന്നുംയില്ലേ
പൂരം ഇണ്ടായിണ്ട് നമ്മള് അങ്ങനെ പോവല്ല
പിന്നെ എന്തൊക്കെ ഓണ ഓണയൊക്കെ ആഘോഷിക്കില്ലേ
ഓഹ്
മ്മ്ഹ് ഓണത്തിന് ന്തെലോക്കെ പരിപാടികളൊക്കെ ണ്ടാവാറുണ്ടോ എന്തുവാ സ്കൂളില് ആഹ് ആഹ് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ സ്ഥല വീടിന്റെ അടുത്തുള്ള ഏതിലൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഇണ്ടായിരുന്നില്ലേ എന്റെ വീട്ടിനവിടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നുംയില്ല ഇപ്പോ എല്ലാവർക്കും മടിയാന്തോന്നണു ആരും അങ്ങനെ ആഘോഷിക്കന്നുല്ല
ഉം
ഉം അല്ല ഇപ്പ അതിന് പറ്റിയ സ്ഥലങ്ങളും ഇല്ലാട്ടോ പണ്ടൊക്കെ- ഇത്തിരി പറമ്പും കാര്യങ്ങളും ഒണ്ടായിരുന്നല്ലോ ഇപ്പൊ എല്ലാടോം വീടായതു കൊണ്ട് അതിനു പറ്റിയ സ്ഥലങ്ങളുംയില്ല ഉം വേറെന്തുവാ വിശേഷം
നല്ലെ തണുപ്പാ
ഇവിടെ ആ കൊഴപ്പില്ല തണുപ്പ് ഞങ്ങള ഇവിടെ ഇട് ഇടുക്കി ഏഹ് എത്തണ്ട എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയാണ് ഇവിടെ കൊറച്ചങ്ങങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ മഞ് മൂടി ഒക്കെ പോ പിള്ളാര് സ്ഥല രസവ കാണാൻ വന്നിട്ട് ഉണ്ടോ
ആഹ് വന്നീണ്
ഹ്മ്മ് ഇനി എടക്കൊക്കെ വരുമ്പോ വിളക്ക് ഇങ്ങോട്ട് ടൂറോക്കെ പോകുമ്പോ ഇടുക്കിയിലേക്കൊക്കെ പോരെ
ആക്കപ്പ
ഏറെ ഇനി എന്താ നാളെ എന്താ പരിപാടി
നാളെ ഒന്നുമല്ല
ആഹ് ക്ലാസ്ല് ഇല്ലല്ലോ അല്ലേ
ഇല്ലയില്ല
ആ് ആ
നക്കെ
ഹലോ
ഹലോ
തിങ്കലാഴ്ച്ചയല്ലേ ഉള്ളൂ ഇനി ആഹ് ഉം ശരിയടാ ഉം ശരി